ഹലോ കേക്കാമ
ആഹ് കേക്കാം കേക്കാം
കേ സോ അവിടെ എന്താണ് വിശേഷം
വിശേഷം എന്താ ഇപ്പൊ ഞാൻ തുണി ഇങ്ങനെ മുകളിലിട്ട് ടെറസി കൊണ്ട് വിരിച്ചായിുന്നേ വിരിച്ചിങ്ങങ് ഇറങ്ങിയപ്പോഴത്തേക്ക് നാംമാണ് ഇവിടെ
ഞാൻ തുണി കഴുകാൻ ഇറങ്ങിയ പ്പം മഴ ഞാൻ താ പുരയിലോട്ടു തിരിച്ച് കയറി രാവിലെ നല്ല രാവിലെ നല്ല വെയിൽ ആയി രുന്നടാ അത് കണ്ടൊണ്ട് തുണി കഴുകൻ എല്ലാം പറക്കി വെളിയില് ഇട്ട് സോപ്പ് പൊടിക്ക് മുക്കി വെച്ച് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോ ഭയങ്കര മഴ ഇപ്പം താ തോന്നു വെയി ലായി ഒന്ന്
അതിന്റെ കാലാവസ്ഥ അങ്ങോട്ട് മാ റിയും മാറി നിക്കുന്നു
ഒന്നി ഇത് പെയ്യണം ഇല്ലേ ഇത് തോരണം സത്യം മനുഷ്യ നെ അങ് ഇതാ ഇനിയിപ്പോൊതുണി കഴുകിയിട്ടാലും പറക്കിയെടുത്തും പറക്കി എടുത്തും ഇത് ഇത എന്ത് പഠിക്കു ആണോ അതോ
പഠിച്ച് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഇനി എവിടെയെങ്കിലും ജോലി നോക്കണം
എന്തോത്തിന് പഠിക്കുന്നടാ
ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞു ഡേറ്റ എൻട്രി കോഴ്സ് ചെയ്തു എ എനിക്ക് സർട്ടി ഫിക്കറ്റ് കിട്ടിയട്ടില്ല അത് കിട്ടിയന് ശേഷം ആഹ് ഉം എവിടെയെങ്കിലും ജോലി നോ ക്കണം
ആണ് ആഹ് ഹൗസ് വൈഫ് ആണ് രണ്ട് മക്കളുണ്ട് ഹസ് ബൻഡ് തമിഴ്നാട്ടില് ഹസ്ബഡ് തമിഴ്നാട്ടില ഞൻ ഒന്നും ചെയ്യുന്നില്ല
അല്ല അല്ല മക്കള് മക്ക മക്കള് എന്തുചെയ്യാ
മോൻ പ്ലസ്ടുവിന് പഠിക്കുന്നു മോള് നയന്തിൽ പഠി ക്കുന്നു ആഹ് ആഹ് ഇപ്പൊ പ്ലസ്ടുന് മോള് നയത്ത്ല്
എങ്ങനെ പഠിക്കാൻ
മോന്റെ കാര്യം പോക്കാ അവന് പഠിക്കണന്നുള്ള താല്പര്യംമില്ല മൊത്തം അയിച്ചു പണി ആ ഒരിത് ബഹളം ചെയ്ത് സയൻസ് മതി എന്ന് പറഞ്ഞ് കേറിട്ട് ഇ ഇപ്പൊ പറയുന്നു പഠിക്കാൻ പറ്റത്തില്ലന്ന് ഭയങ്കര പാടാ എന്ന്
ആ ഈ പ്ലസ്ടു ഒക്കെ ആവുമ്പോഴത്തേക്ക് പ്ലസ് ടു ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇതുണ്ടല്ല റെക്കോഡൊക്കെ
അതാടാ അമിന അത് കേൾക്കുന്നില്ലേ ഭയങ്കര ഫളൊ ഒക്കെ ചെയ്താ അഡ്മിഷൻ എടുത്തത്
ആ ആ
സയൻസിന് സയൻസിനെ പോകത്തുള്ളൂ അല്ലാതെ പോകത്തില്ലെന്ന് അവിടോട്ടൊക്കെ ചെന്ന അടിച്ചുപൊളി ആയിരിക്കും എന്നുള്ള വി
എന്നുള്ള വിചാരത്തിലായിരിക്കും ആ ആ
ഇപ്പം ഭയങ്കര പാടാ ബഹള പാടാണെന്ന് പിന്നെ ഒപ്പിച്ചെടുക്കുവായിരിക്കും പിന്നെ മോൾ കൊഴപ്പമില്ലടാ മോൾ നയൻതിൽല്ലേ ആയുള്ളൂ ആ അവർക്ക ഒത്തിരി പഠിപ്പിക്ക പഠിക്കാനുണ്ട്. ചില നിമിഷം ത്തിന് നിമിഷത്തിന് പാഠ്യഭാഗം മാറ്റുക പാട്യഭാഗം റ്റ കൊച്ചുങ്ങളെ തുമ്പികളെ കൊണ്ട് കല്ലെടു പ്പിക്കുന്ന കൂട്ട് അവർക്ക് ഇപ്പൊ അവർ നയനന്തിൽ പഠിക്കുന്നത് പ്ലസ് വണ്ണിന്റെ ഇതാ ആ അതായല്ല
ആ ആ ഹലോ ഹലോ
മാരും പറ സന്റെ മറ്റേ
ആ അതെ അതെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പം ഹോവർക്ക് ആയിരുന്ന ആദ്യം ഒരു കണക്കൊക്കെ ഞങ്ങൾ പഠി പഠിച്ചു കൊണ്ട് ഇരുന്നപ്പോഴേക്കും ഒരു കണ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക് അവർ പറഞ്ഞു തരും. പിന്നെ അതിന അതിനോടുള്ള ബാക്കി എല്ലാ കൊക്സ്റ്റ്യനും ഇങ്ങനെ ഹോംവർക്ക് ഇട്ട് ഹോംവർക്ക് ഇട്ട് ഇല്ലേ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
അവരെന്തേന്ന് പറ അത്ര ഞാൻ സത്യമായിട്ട് ചോദിക്കുന്നേ
ആ ആ ആ ആ ആ പ്ലസ്ടുലായിരുന്നപോലും ഇനി ഉണ്ടല്ലോ അവർക്ക് മറ്റേ ഇത് റെക്കോർഡൊക്കെ ഇത് വരയ്ക്കാനൊക്കെ ഉണ്ട് സയൻസിനൊക്കെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഉണ്ടല്ലോ
ആ റെക്കോർഡുണ്ട് അതിനെക്കാട്ടി അട ഈ ന ഒമ്പതിൽ പഠിക്കുന്ന കൊച്ചിന് ഒത്തിരി എഴുതാനുണ്ടോ സത്യം സങ്കടം വരും ആ എഴുതാനുണ്ട് ഓ എഴുതി എഴുതി എഴുതി അവരുടെ ഊ പാട് ഇത്രയും വരും എന്ന് വച്ചാ ഒരു റെസ്റ്റ് ഇല്ലല്ലോടാ രാവിലെ ഏഴ്മണി ആ ഈ മലയാളം ടീച്ചേഴ്സ് ഹിസ് ഹിസ്റ്ററി പിന്നെ മാത്സ് മാത്സ് എന്ന് മാത്സ് ഒക്കെന്ന് പറഞ്ഞാൽ പണ്ട് സ്കൂളിലിരുത്തിയല്ലേ അവര് എഴുതി
അതെ അതെ അതെ പ
അത് ഒരെണ്ണം പഠിപ്പിച്ചിട്ട് ബാക്കി പത്തെണ്ണം ഹോംവർക്ക്
ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു ആ് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ആദ്യത്തൊന്നും മനസ് സ്സിലാവൂല്ല നമ്മ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ സമയത്ത് ഇത് കൊണ്ട് വന്നില്ലെങ്കിൽ ഒന്നിങ്കി ക്ലാസിന് പുറത്താക്കും അങ്ങനെ
അല്ലെ അടിക്ക് അതല്ല അല്ല ഇതിന്റെ പാട് ഇപ്പഴല്ലേ കുഞ്ഞുങ്ങള് പെടുന്നത്
അതെ അതെ അതെ ആ അതെ അതെ എക്സാ ഉത്സവമാവുമ്പോഴാണ് പാട് അതെ
പാടുവരുന്നത് കാരണം അവര് അവർക്ക് കാര്യങ്ങള് പറയാന് ഗവൺമെന്റ് സ്കൂള് ഞാൻ എപ്പോഴ് ഇപ്പോ ചിന്തിക്കുന്നത് എന്താന്ന് നമ്മൾ എന്തായാലും ഗവൺമെന്റ് പഠിപ്പിക്കുമ്പോളായാലും നമ്മൾ ഗവൺമെന്റ് പഠിപ്പിക്ക യ്യുമ്പോ നമ്മള് ഫീസ് കൊടുക്കത്തില്ല ഇതില്ലയോടാ ട്യൂഷൻ ഫീസുംഏഹ് എല്ലാം കൊടുക്ക അതിനെക്കാട്ടി നല്ല ഒരു സി ബി എസ് ഇസ് ഇ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത് അതാവുമ്പോ ഒരുമിച്ച് ഫീസ് ത്തവിടെ കൊടു ത്താൽ മതി അവര് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുത്തി പഠിപ്പിച്ച് കൊച്ചുങ്ങൾക്ക് ഇതുണ്ട് വീട്ടിൽ വന്ന് ഇത്രയും തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന
അതെ അതെ അതെ സി ബി എസ് ഇ സ്കൂള് ആക്മ്പോഴത്തേക്കേ ഉം അവര് നോക്കും അവര് പഠിപ്പിക്കും അവടെയല്ലാം ഇ പഠിപ്പിച്ചിട്ടാണ് സി ബി എസ് നമ്മള് പൈസ കൊടുക്കെണമെങ്കിലും മൊതലാവും കേട്ടോ
ആ അത് അവര് പഠിപ്പിക്കും ഇര് ത്തി അവര്
ആ ഇരിത്തി പഠി പ്പിക്കും അതെ അതെ ഗവൺമെന്റ് സ്കൂള് പൈസ ആവുല്ലാന്ന് പറഞ്ഞ് നമ്മള് സാധാരണക്കാര് കൊണ്ടാ
അതാ രാവിലെ ഏഴ് മണിക്ക് ഏഴര ആകുമ്പൾ അവടുന്ന് തി സ്കൂളി പോകണം തിരിച്ച് ടൂഷൻസെന്ററി അല്ലാ ചില്ലാ കൊച്ചുങ്ങളെ തന്നെ ഉപ്പാട് വരൂവാ പിന്നെ എനിക്കൊര് അബദ്ധം പറ്റിയടാ മറ്റുള്ളെവരടെ വാക്ക് കേക്കാര്ത് ഇവടെ വീടിന്റെ ര കൊറച്ച് അങ്ങോട്ട് ദൂരം പോമ്പോ ഒര് സ്കൂളെണ്ട് ഗവൺമെൻ്റ് സ്കുളാ പ പശേ അവടെ അങ് വിട്ടാ മതി അവടെ പിള്ളാര്
ആാ ആാ ആാ അതെ പിള്ളേര് കൊറവാണെങ്കിലും അവര് നോക്കി ഉം നന്നായിട്ട് പഠിപ്പിക്കും
ആ പശേ ഈ ഇവടൊക്കെ ഒള്ള തും ഇവടെക്കെ ഒള്ള കുഞ്ഞുങ്ങളെല്ലാം അവടാടാ പ ഞാൻ അബദ്ധം പറ്റിപ്പോയി ചുമ്മാ ഇ ഇത് ഇവരടെ ഡിവിഷനി തന്നെ അമ്പത് അമ്പതത്തി അഞ്ച് പിള്ളേരെണ്ട് ഈ അമ്പത്തഞ്ച് പിള്ളേര് ആ പശേ ഇവടെ ഒര് ഡിവി ഓ ആാ ഡിവിഷന മലയാളം മീഡിത്തി ഇംഗ്ലീഷ് മീഡിയത്തി ഇര്പെത് പിള്ളാരേ ഒള്ളൂ
ആാ ആാ മലയാള മീഡിയത്തിലാണോ കുട്ടി ഹലോ ഹലോ ഹലോ കേക്ക്ന്നെണ്ടോ ഹലോ ഹലോാ ഹലോാ